ഹലോ
ഹലോ ആഹ്
കേൾക്കുന്നില്ലേ
കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എന്താന്ന് ആഹ്
ആഹ്
കേൾക്ക്നില്ലേ
അഎന്താ പരിപാടി ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട്
എന്താ പരിപാടി എന്താ ചെയ്യുന്നെ
കേക്ക അത് ഡ്യൂട്ടിയിലായിരുന്ന ഇങ്ങനെഇരുന്നപ്പോ ആ വർക്ക് ചെയ്യാണ് വർക്ക് ചെയ്യാണ്
അതെ എന്തെന്നാ എന്താ വർക്ക്
അപ്പോഇവിടെ ഡാറ്റ എൻട്രി ആണ് ഇൻവെൻട്രിന്ന് പറയും ഒരു ഇതുണ്ട് സ്റ്റോക്ക് കാര്യങ്ങള് അതിന്റെക്കെയള്ള സിസ്റ്റം വർ
ഉം ഉം ഉം ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല ഇവ്ടെ തന്നെ
ആഹ്
ചെറിയ കുട്ടികള് ഉണ്ട് അതൊകെണ്ട് പിന്നെ വർ ഇന്ന് ആ പണിയന്നും കഴിട്ടില്ല എല്ല എടുക്കത്ര ചോറുകയറി എല്ലാം വെക്കണത്രേ
ആഹ്
പിന്നെ എന്തണ്ട് വൈഫും കുട്ടികള
ഒക്കെ ഏയ്
കല്യാണം ആട്ടില്ല
ഏ ഇനിയുണ്ട് കൊറെ ടൈം അത് കൊചെറിയ പ്രായായിട്ട് ആ ചെറിയ പ്രായായിട്ടേ ഉള്ളു
തിരക്കെന്ന് ആക്കണ്ട
ആഹ് അപ്പത്തേക്ക് പെണ്ണ് കിട്ടോന്ന് അറിയില്ല എന്താണെങ്കിലും നോക്കാ
അതെ ഇപ്പൊ ആർക്കും പെണ്ണൊന്നും കിട്ടുന്നൊന്നുമല്ല പണ്ടെല്ലാണെങ്കില് ചാകര ഇപ്പഉണ്ടേനി ഇപ്പൊ ആർക്കും വേണ്ട കല്യാണോന്ന്
ആഹ് ആർക്കും കല്യാണവും വേണ്ട പെണ്ണും വേണ്ട സ്നേഹിച്ചവര് തേച്ചിട്ട് പോ ജീവ
അതെ അതെ ഉം വീട്ടിലാരുല്ലല്ലേ
വീട്ടില് പപ്പാ അമ്മ ചേച്ചി ചേച്ചീന്റെ കല്യാണം കഴിഞ്ഞു.
വീട്ടിലന്ന്യാ ചേച്ചിയെല്ലാ
അല്ലല്ല അവര് വേറെ സ്ഥലത്താ
തേ ആഹ് രണ്ട് മക്കളാ.
ആഹ് അതെ അതെ
ഉം ഉം
രണ്ടു പേരാ
പിന്നെ പ്രശ്നമില്ലല്ലോ ഒരാളല്ലേ ഉള്ളൂ ഇനി ഒരാളെല്ലാ നോക്കണ്ടു ചേച്ചിനെ കല്യാണം കഴിഞ്ഞല്ലോ
ആഹ്
ഉം പപ്പയും മമ്മില്ലാം വർക്ക് ചെയ്യുന്ന തന്നാ.
ആ പപ്പാ ഡ്രൈവറാണ്.
അതെയോ
ഓട്ടോ ഓടിക്കുന്ന് അമ്മ ആശ വർക്കറാണ്.
അതെ എല്ലാർക്കും ജോലിയുണ്ട് പിന്നെ പേടിക്കണ്ട ആഹ് പിന്നാ പഠിത്ത ഏ പഠി ജ്ജ് പഠിപ്പല്ലാം കഴിഞ്ഞിരിക്കല്ലല്ലേ.
ആഹ പഠിപ്പൊക്കെ കഴിഞ്ഞാ.
ആഹ്
പഠിപ്പെക്കെ കഴിഞ്ഞിട്ട് എത്രയായി ഇപ്പൊ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷആയി.
അതെയാ ആ അവന് അവന്റെ ചെലവിനുള്ളത് കിട്ടൊല്ലോ?
ആഹ് അതിന്റെ ചെലവ് ചെലവെ ന്ന് പറയാനില്ല എല്ലാം കമ്പനീന്റെന്നെ. റൂം ഫുഡും എല്ലാം കമ്പനിനെന്നെ അപ്പൊ പിന്നെ ആ ഒരു പ്രശ്നങ്ങളില്ല. അല്ലല്ലല്ല ഹോസ്റ്റലിലല്ല. കമ്പനീൻ്റെന്നെ റൂമും ബിൽഡിങ്ങും ഫുഡും എല്ലാം ഫുഡ് ഉണ്ടാക്കി തരും.
അടുത്തന്നെയാ വീട് വായിട്ടെ ക്ക അടുത്തന്നെയാ.
അതെ അതെ അതെ അല്ല എന്റെ വീടിന്റെ അടുത്തല്ല ഇ കേരളത്തിന് പൊറത്താണ്.
അതെയൊ
ഉം
അ ദിവസം പോയിട്ട് വരത്തന്നെയാ
ഇല്ല ഇല്ല ദിവസം പോയി വരല് നടക്കൂല.
ആഹ് ആഹ് കൊറേ ആൾണ്ടാ
ആഹ് ഞാൻന്റെ പ്രായത്തില ഇവിടെ ഞാൻ മാത്രേ ഉള്ളൂ ബാക്കിയുള്ളവർ എന്നേക്കാലും പ്രായം കൂടുതലും പ്രായ കുറവുള്ളവരൊക്കെയാണ്.
അതയൊ
അത് സ്റ്റാഫുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫീസിലായതുകൊണ്ട്
ഉം
അങ്ങനെ പോകുന്നു.
പിന്നാ ആടൊക്കെ മഴയെല്ലാം ഉണ്ടാ
ആ ഇന്ന് വെയിലൊന്നും വന്നില്ല പക്ഷെ
മഴയുണ്ട് അത അതെല്ലേ നമുക്ക് നല്ല വെയിലെല്ലാം ഉണ്ടായത്. ഇത്രയും നേരം മൂന്നരആയ പ്പൊ മെല്ലെ മഴക്കാർ വന്നങ്ങ് മൂടി സ്കൂള് വിടുന്ന ടൈം ആകുമ്പൊ ഒരു മഴയാണ് ഇപ്പൊ
ആഹാ അതെ
കുട്ടികള് വരാൻ നമ്മുക്ക് ഞാന്നിട്ടി മഴക്കാന്ന് പോയെ മൂന്നാളുണ്ട്.
ആഹ് എത്രയൊക്കെയാ പഠിക്കുന്നെ
അവര് രണ്ടാള് ട്വിൻസാന്ന്.
ആഹ്
മൂത്താള് രണ്ടാളും അപ്പവ് രണ്ടാം ക്ലാസ്സില് ഈ ഇള ആ രണ്ടാ ക്ലാസ്സില്
ആഹ
ചെറിയ ആള് യുകെജില്
ആഹ
അവര്താ ഇപ്പം കേറി വന്ന് ആ മഴയോടും കൂടി
അഹ്
കുരുത്തക്കേട് കളിക്കുന്ന് ഇവിട്ന്ന്
രസായിരിക്കും ടൈം പോവല്ലോ ലെ
ടൈമ് വേഗം പോവും ഇവരുണ്ടെങ്കില്
ആഹ് ആഹ്
ഇവരില്ലെങ്കിലാണ് പ്രശ്നം
ആ ഹസ്ബന്റ് ഒക്കെ
ഹസ്ബന്ഡ് ഇവ്ടെ നാട്ടി തന്നെയാണ് കല്ലിന്റെ പണിയാണ് ചൊമര് ചൊമര് ചൊമര് വെക്കുന്നില്ലേ
വെട്ട് കല്ലിന്റെയാ
ആഹ് ആഹ് കല്ല് ചൊമര്
ആ എട്ടുകല്ലല്ലേ വിൻസ് നമ്മൾ ഇപ്പം ഈ കണ്ണൂര് ആ ഭാഗത്തു നിന്നൊക്കെ വെട്ടുകല്ല് എടുക്കുന്ന ആ ഒരു അയ്ന്റെ ആണോ അങ്ങൻത്തെ കല്ലാണോ ആ
ഇഹ് ഹ ഹ
ഇഹ് ഹ
ആ പർഞ്ഞ സ്ഥലം തന്നെയാണ്
ആഹ് ഓക്കെ ആഹ് അയ്നകത്ത്ന്നാ ആ ചൊരൊന്ന് കേറിയ നമ്മടെ അവടെ എത്തും
ഏ
അവ്ടെ നിന്ന് ചൊരം കേറിയിട്ടുണ്ടെങ്കില് പാൽ ചുരം കേറിയിട്ടുണ്ടെങ്കി നമ്മൾ അവ്ടെ എത്തൂന്ന് പറയ്
അതെ അതെ യാ ആഹ് മനസിലായി
പിന്നെ എന്താ അങ്ങനെ പോണ് ഓരോരോ പരു ആ വിളിക്കാറുണ്ട് അവരിടക്ക് വിളിക്കും
അഹ് ആഹ്
ഉം
അപ്പൊ അവര് ഇങ്ങളും മാത്രം ആയിരിക്കുവല്ലേ വീട്ടിലപ്പോ
അവര് രണ്ടുപേര് മാത്രേ ഉള്ളൂ ഇന്നലെ ഒരു
ഈ ആളിലാക്കിട്ട് കൊടുക്കുന്ന അവർക്ക് ഒരു നേരം കൂടു
അയിന് ആരിപ്പോ വീട്ടിലിരിക്കുന്ന് എല്ലാരും ജർമ്മനിക്ക് പോകാനും പുറത്തു പോകാനും അല്ലേ നോക്കുന്നേ ആര് വീ വെട്ടി കഴിഞ്ഞ് അതൊക്കെ പണ്ട് ഇപ്പം കെട്ടി കഴിഞ്ഞിട്ടുണ്ടക്കിൽ അയിനിപ്പം പെണ്ണും കിട്ടാനില്ല
നിങ്ങളെ നാട്ടിലും പെണ്ണൊന്നും കിട്ടാനില്ല
ലൈനും ഇല്ല എന്താ ചെയ്യാ
അതന്നെ ചെറുതിലേ ലൈൻ അടിച്ചൂടേ
ഏയ് നമ്പാൻ പറ്റില്ലേ നമ്മളെ ഫ്രണ്ടിന്റെ ഒക്കെ കണ്ടിട്ട് നമ്മക്കിപ്പോ ഇതായിന് അങ്ങനെ വിശ്വവസിക്കാൻ പറ്റണില്ല അവരുടൊക്കെന്ന് പറ ആറ് വർഷായ പ്രണയങ്ങളൊക്കെ ആയിരുന്നു എന്നിട്ട് കല്ല്യാണത്തിന് ഉറ പ്പിച്ച് ഇതാക്കി ആ ഉറപ്പിച്ച് ഇതാക്കി അവളെ കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പോയപ്പോ അവളുടെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ അവൻ ആരാന്ന അറിയില്ല്യാന്ന് പറഞ്ഞ് അത് നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ട്
അതാ അതെ എന്താ അങ്ങനെ
ആ! എന്താ അങ്ങനെയെന്നറിയത്തില്ല.
നിശ്ചയിച്ചിട്ട് ആ വീട്ടുകാരെല്ലാം കൂടി നിശ്ചയിച്ചു തന്നെ ആയിരിക്കൂല്ലേ?
അതെ! അല്ല ഇവര് സ്നേഹത്തിലായിരുന്നുന്നെ! സ്നേഹത്തിലായി ആഹ്! അവര് രണ്ടുപേരും ഉറപ്പിച്ചു സ്നേഹത്തിലായിരുന്നു ഇവര്. എന്നിട്ട് പിന്നെ അവള് വേറെ ആ വേറെ! കല്യാണം ഒക്കെ ഉറപ്പിച്ച് നോക്കി പിന്നെ അവക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട്! ഇവരെന്താക്കി.
ഉം.
പിന്നെ ഇവനെ കുറിച്ച് അന്വേഷിച്ച് നല്ലതാന്ന് തോന്നി പിന്നെ അത് ഒറപ്പിച്ച്. ഇതാക്കി ഇവൻ ഇവളെ കാണാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. കോഴിക്കോട് പോവായിരുന്നു ഇപ്പോൾ അവള് കമ്പ്യൂട്ടർ ക്ലാസ് പഠിക്കുന്നില്ല. പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് അധികം നേരം നിൽക്കണ്ട ക്ലാസ് കഴിഞ്ഞ് അന്നേരം പൊയ്ക്കൊ. പുരുഷൻമാരുമായിട്ട് അധികം!
ഉം.
അങ്ങനെ നിക്കണ്ടന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അവള്! കാണാൻ വേണ്ടി പോയപ്പോ അവള് ഇറങ്ങിയിട്ടില്ല. അവളുടെ ചെക്കന്മാരുടെ ഇടയിൽ കയറി നിന്ന് ഭയങ്കര സം സാരം ഭയങ്കര ഇതൊക്കെ പാന് അവന്റെ അവളുടെ! ഫോൺ തട്ടിപറിച്ച് മേടിച്ച് നോക്കുമ്പോ ലവേഴ്സ് സംസാരിക്കുന്നതു പോലെ മെസ്സേജ്! കാര്യങ്ങളൊക്കെ അപ്പ അവിടെയുള്ള ചെക്കന്മാര് പിന്നെ അവള്! കൂടെ കമ്പിനിയായിട്ടു നിന്ന അവളടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ചെക്കന്മാരിനെ പറഞ്ഞു ഇവനാരാന്നു ചോദിച്ചു.
ഉ ഉം! അതന്നെ ഇപ്പ എല്ലാടെ! ഈ നടക്കുന്ന അങ്ങനെ തന്നെയാന്ന്!
ആഹ്! ആരാന്ന് പറഞ്ഞ് പിന്നെ എവിടെ കൂടുതൽ ഇതാക്കുന്നോ! അവിടേക്ക് ഈ പെണ്ണുങ്ങൾ മാറിപ്പോവും. അപ്പോ ആണുങ്ങൾ എത്ര ആത്മാർത്ഥായിട്ട് നിന്നിട്ടുണ്ടെങ്കിലും. ആഹ്! അങ്ങോട്ടേക്ക് പോവുയാണ് ചെയ്യുന്നത്. അവർക്ക് യഥാർത്ഥത്തിലുള്ളത് അവർക്ക് വേണ്ട. ആഹ്! നമ്മൾ ഒരു കാര്യങ്ങളു തുറന്നു പറയുകയോ ഇല്ലെങ്കിൽ ഇതാക്കുകയോ ചെയ്യുമ്പോ അവർക്കത് വേണ്ട. അല്ലാത്ത ഇനകടൊക്കെയാണ് അവർക്ക് വേണ്ടത്. ഉം! അതിപ്പോ അതിപ്പോ നമ്മള്! ആഹ്! അതിപ്പോ നമ്മളെത്ര പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയാലും പിന്നെ പ്രോബ്ലം സോൾവ് ചെയ്ക്കാൻ നോക്കിയാലും അവർ! കേൾക്കാൻ തയ്യാറാവില്ല. അങ്ങനെ കുറെേ പ്രശ്നങ്ങളുണ്ട്.
ആഹ്! അതവനെ!
പക്ഷെ അത് കൊറെ കഴിയുമ്പോളാണ്! പിന്നെ അവർക്ക് കിട്ടുക തിരിച്ചടി കിട്ടുക അതിപ്പോഴൊന്ന്!
ഇപ്പ എന്ത അങ്ങനെ തേച്ചിട്ടുണ്ടെങ്കി എന്തായാലുംതിച്ചടി കിട്ടും.
ആഹ്! ഒരാളുള്ളപ്പോ തന്നെ അവനെ മടുക്കുക ഇതാക്കാ വേറൊരു പ്രശ്നം ഇല്ല. അത് വരെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഇപ്പ വരിക!
നല്ലത് കിട്ടുമെന്ന് വെച്ചിട്ട് അങ്ങനെ കൊറെ ഓരോരു പെൺ കുട്ടികൾട്അങ്ങനെ ഉണ്ട് നല്ല- തുഏതാന്ന് വച്ചിട്ട് സെലക്ട് ചെയ്യാ?
ഉം!
എല്ലാവർക്കും അങ്ങനെ സ്നേഹം വാരിക്കോരി കൊടുക്കുക ഇന്റെ സ്നേഹന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെയുള്ള ഓരോരോപൺകുട്ടി!
ആഹാ! എന്നിട്ട് അത് ലാസ്റ്റ് അതും ഇല്ലാണ്ടാവും ഇതും ഇല്ലാണ്ടാവും ലാസ്റ്റ് ആഹ്-
അങ്ങനെ തന്നെ ജീവിതംല്ലാം അങ്ങനെ തന്നെ. പെണ്ണു! ഇല്ല ഇപ്പോ പെണ്ണ് പെമ്പിള്ളേരൊന്നും പോന്നും ഇല്ല. കുറേ നമ്മുടെയിടയില്. എത്ര പെൺപിള്ളേരുണ്ടെന്നറിയാമോ? ആരും ആരും പോകുന്നില്ല. എല്ലാരും ഇങ്ങനെ പഠിക്കട്ട് ജോലി ആവട്ട്! കല്യാണം കഴിക്കാൻ തന്നെ!
ആഹ്! അങ്ങനാ. എല്ലാരും ഇപ്പൊ ജോലി എന്നിട്ടാ പഠിക്കട്ടെ എന്നൊക്കെ ഇതാക്കിട്ടാണ്! ചെയ്യുന്നത്. ആരും പഠിക്കട്ടെ. പഠിക്കുന്നേന് പ്രശ്നൊന്നുല്ല.
ആഹ് ആഹ് പക്ഷെ അതിന് പോകുന്നുവില്ല ആഹ് കേക്കുന്നുണ്ട്
ആഹ് പഠിക്കുന്നേന് അവര് എല്ലാരും ജോലി തരും ഇതാക്കി എടുക്കുന്നേന് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷെ
ആഹ് ആഹ്
സ്നേഹിച്ചു പിന്നെ ചതിക്കലാണ് പ്രശ്നം. ഇതിപ്പി കൊ റ്റവും കുറവുകളും എല്ലാം ഇവർക്ക് അറിയാവുന്നതല്ലേ. ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ ഇവര് ഈ സ്നേഹിക്കുന്നതും ഇതാക്കുന്നതും ഒക്കെ പിന്നെ ഒരു സു പ്രഭാതത്തില് ലാസ്റ്റ് അവര് അത് പറയുന്ന് അത് പറ്റില്ല ടോക്സിക് ആവുന്ന് പിന്നെ അവരത് ഇഷ്ടമല്ലാണ്ടാവ്ന്ന് വെറുപ്പാവ്ന്ന് മടുത്തൂന്ന് പറയുന്ന് ഇപ്പൊ ഈ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലല്ലേ ഈ മടുപ്പ് ഉണ്ടാവാതിരിക്കൊള്ളൂ സ്നേഹിച്ചില്ലാത്ത കൊണ്ടല്ലേ ഈ മടുപ്പ് കാണിക്ക്ന്നെ അപ്പൊ ഈ വെറുതെ ഇളിച്ച് കാണിച്ചൊരു സപ്പോർ ട്ടിന് വേണ്ടിട്ട് അവര് ഒരു ഇതിലെത്താൻ വേണ്ടീട്ട്
എന്നിട്ട് അവന്റെ അവസ്ഥ എന്താന്ന്
അവന്റെ അസ്ഥ എന്താ അവനൊക്കെ രാത്രി ഇരുന്ന് കരയുവായിരുന്നു അവനൊക്കെ ഇരുന്നിട്ട് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ വിളിച്ച് ഇരുന്ന് കരഞ്ഞ് ആഹ് നാട്ടിലെ ഫ്രണ്ടാ
ഉഹും
കരഞ്ഞ് പിന്നെ കൊറേ അവള് അവൻ പറയുന്നു ഒരു പട്ടീന്റെ വില പോലും തന്നിട്ടില്ല കാരണം അവന് ഒറ്റക്ക് ആയിര് ആയിരുന്നല്ലോ നമ്മളാരും വിളി ച്ചിട്ടും ഇതാക്കിയിട്ടുല്ലാ ഒറ്റക്കാ അവൻ പോയതും ആഹ് ഒരു പട്ടീന്റെ വില പോലും തന്നില്ലടാവള് എനിക്ക് അത്രയും ഇതായിട്ട് വരെ എന്നൊക്കെ പറഞ്ഞു പിന്നെ അവൻ പോ പോവെ പറഞ്ഞ് മനസ്സിലാക്കി ശെരിയാക്കി അയിനെടക്ക് കയ്യൊക്കെ മുറിച്ചവൻ
അതെയാ എന്തിന് ഈ വേണ്ടാതോര്ക്ക് വേണ്ടി കൈയെല്ലാം മുറിക്കുന്ന്
ആഹ് അത്പ്പവൻ നമ്മളിപ്പോ ആൽമാർത്തായിട്ട് സ്നേഹിച്ചതല്ലേ പിന്നെ അത് പർ അത് കഴിഞ്ഞ് ആഹ്
റ്റ് വര്ണോ
അതാ അതൊന്നും ഈ ബോയ്സിന്റെ കാര്യത്തിൽ അങ്ങനെ പറ്റില്ല
ഉം അതെ അതെ. അതാ അത് സ്നേഹിച്ചിട്ടുണ്ടെ പിന്നെ അവരങ്ങനെ അതങ്ങനെയാ അവര് അവര്ക്കല്ലേ അറിയൂ അവരെ ഫീല്
ആഹ് കൊറെ ടൈം എടുക്കും
ഉം
പിന്നെ അവൻ പുറത്തു പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പുറത്തു പോയി പിന്നെ അത് കഴിഞ്ഞപ്പോ ഇവള് ണ്ട് വിളിച്ചൂന്ന് പറഞ്ഞ് അവൻ എന്റെ ട്ത്ത് ആഹ് അവ മറ്റേ ചെക്കന് ആഹ് മറ്റ് എ ഏ തേച്ച് വിട്ടില്ല മറ്റേ ചെക്കനുവായിട്ട് കല്ല്യാണം ഒറപ്പിച്ചു നിശ്ചയിച്ചുന്നൊക്കെ പറഞ്ഞിട്ട് ആഹ് പറയാൻ വേണ്ടീട്ട് പക്ഷെ ഇവൻ എന്താ നല്ല ഹൈപ്പ് കൊടുത്തു വിട്ടു
ഉം അതെ
ആഹ് എനിക്കിവിടെ ഒരു കാറ് ണ്ട്. ഞാനിപ്പോ ഗൾഫിലാണ് ഭയങ്കര സെറ്റപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവള് പറഞ്ഞു നിന്റെ അട്ത്ത് നിക്കാൻ പറ്റുന്നോലെ എനിക്ക് വേറാര്ടെ അടുത്തും നി ക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞൂന്നൊക്കെ അവൻ പറഞ്ഞു അവള് അവന്റെ അടു ത്ത് പറഞ്ഞൂന്ന് അതപ്പൊ അവള് ആലോചിക്കണായിരുന്നു അത് തള്ളിക്കളയുമ്പോ അവള് ആലോചിക്കണായിരുന്നു
ആലോയിക്കണ്ട്യല്ലേ അവള്
ആഹ് അതെ
ഉം
ആഹ് അങ്ങനെ കോറേ ഇതുണ്ട് പിന്നെ അതേപോലെ എന്റെ ഫ്രണ്ട് വാ ഒരുത്തെ അവളു പോയി അവനെ വിട് ട്ട് പോയി വേറെ ലൈനായി. ആഹ് എന്നിട്ടിപ്പഴും അവനാ അയ്ന്റെ പൊറകെ ഇതാക്കി നിക്കാ അവനെന്നിട്ട് ലാസ് ചെ പാർഞ്ഞ് എന്നിട്ട് ഒരു വർഷത്തിന് മോൾലായ് ഇപ്പളും അവനവളേം വിചാരിച്ച് നട്ക്ക്ന്ന. അവൻ ന്നിട്ടവൻ പറയും എന്നി ട്ടു അവൻ ഹീലെയ്യാൻ വേണ്ടീട്ട് അവൻ പറയും പിന്നെ അന്ത്ന്നാ നീ അയ്നെക്കുറ്ച്ച് പറയല്ലേ ഇതാക്കല്ലേ എന്ന് പറ്ഞ്ഞ്പ്പൊ ക്കെ നമ്മള് വേറെന്തേലൊക്കെ സംസാരിച്ച്താക്കും പക്ഷെ ഒറങ്ങു ങ്ങു ദിവസോം അവൻ കരയുന്ന പർന്നെ കണ്ണീകൂടെക്കെ വെള്ളം വര്വെടാ അവൻ പറയാ.